അലോ?
എന്തുണ്ട് വിശേഷം?
സുഖം നോമ്പൊക്കെ തറക്കാനായാ.
തുറക്കാന ആവ്ണ് നീ ഉണ്ടോ ഇല്ലടോ ആ നോ നനീ ഉണ്ട്.
ഫുഡ് ഒക്കെ ആയോ ആഹാ ഏ ആരെണ്ടാക്കി.
ഉമ്മച്ചി ന്റെമ്മണ്ടോടെ?
ഹെ ഹെ നി
ഞാൻ എന്റെ വീട്ടില അപ്പ ഇമ്മ ഉണ്ടാക്കി മഴണ്ടോ?
മഴപ്പല്ല ഉച്ചക്കൊക്കെ മഴ ഉണ്ടായിരുന്നു. മഴ ഇനി എപ്പോഴേലും ഒന്ന് പെയ്യോ അത്. നല്ല വെയ്യു അത അപ്പത്തേനായിട്ട് ചോരും ഉ പിന്നെട്ട് വെയില്. ആഹ നല്ല ചൂടാ നല്ല ക്ലിയർള്ള വെയിലാ. വെളിച്ചത്തി ഇൂടി വരും. അത് കാണുമ്പോ തിരുമ്പിയതൊക്കെ അത് കാണുമ്പോ തിര്മ്പ്യതൊക്കെ ഇങ്ങോട്ട് ഇടുത്ത് എവിടെ കൊറച്ച നേരം നിക്കൂം. ആഹ അപ്പ തന്നെ മഴക്കാർ മൂടും. ഉ ഉ
ഏ
അങ്ങനെ എന്നിട്ട് വീട്ട്ക്കൊക്കെ പോവലുണ്ട്
ആ നിങ്ങള്ൾ ട്രിപ്പ് എന്തേും പോലണ്ടോ? ടൂറ് പോലണ്ടോ? എന്റെ വീട്ടില്
ആഏ ട്രിപ്പൊക്കെ പോവലുണ്ട്. ആഹ നിങ്ങളെ എങ്ങടാ ലാസ്റ്റ് പോയത്.
മലമ്പുഴ ഫാൻറ്റസി പാർക്ക്.
ആ ഞാന് കോയിക്കോട്. കോയ്ക്കോട് അല്ല ബേപ്പൂര്.
ആഹ ആ
അത് കഴിഞ്ഞ ഞായറാഴ്ചേട്ടാ ഞങ്ങള് ചാലിയത്തേക്ക് പോയിങ്ങാണ്ട്. അവിടുന്ന് നേരെ കപ്പല് കേറി ജങ്കാർ കറി ജങ്കാർകേറി കയറി ഇവിടെ ബേപ്പൂര്ത്തി അവിടെ കുറച്ച നേരം നടന്നകാണ്ട് ജെങ്കാറ ആറ മണി വരല്ലേ ഉള്ളൂ.
ആ ആ
അപ്പൊ വേറെ റിട്ടൺ വണ്ടി ഇപ്പുറത്താണേ കുടുങ്ങി പോകലേ നമ്മള് വണ്ടിയും കൊണ്ട് വണ്ടി എടുത്ത് കേയറന്നു പക്ഷെ പക്ഷെ കേറിയില്ല
ആ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോ വണ്ടി കൊണ്ട് കേറല
ആഹ് അതാ നല്ലത് എന്നാ പിന്നെ നമുക്ക് ഇവിടെയാണ് കാണാുള്ളത് അവിടെ എത്തുല്ല ആഹ് അവിടെ മീൻ വാങ്ങണന്ന് പറഞ്ഞു പോയതാ ചെന്നൊക്കെപ്പോ ഇല്യ ചെന്നൊക്കെപ്പോ മറ്റേ മഴ ആയിട്ട് കടല്ക്ക് ഇറങ്ങാത്തൊര അവസ്ഥ ഉണ്ടല്ലോ നീ ആഹ് അങ്ങനെ എന്തോ കടല്ക്ക് ഇപ്പം ആരും എറങ്ങരുത് ഇതൊന്ന ഒരു വാണിങ് കൊടുക്കുല്ലോ ആ സംഭവത്തിന്റെ സമയത്താ പോയത് അപ്പൊ പിന്നെ മീനും ഉപോന്നുംല്ല ഇവിടത്തേ ആ ജംഗ്‌ർ കേറി അതെന്നെ പേ അവിടെ കൊറചെരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി പാഞ്ഞു ഇങ്ങട്ടെന്നേ പോന്ന് കൊറെ ഫോട്ടോയും കൊറ വീഡിയോയുംടുത്ത് അയന്നെ ആ ചെറിയ മോനുണ്ട് ആഹ് കോട്ടക്കുന്ന് കൊറച്ചായി പോയിട്ട് ഞങ്ങക്ക് ഇവിടെ അടുത്ത പക്ഷെ പോക്കും വരവൊന്നുല്ല
കുരിഷിട്ടില്ലേ ഇങ്ങക്ക് ഇഷ്ടല്ലേ കോട്ടക്കുന്ന്
കോട്ടക്കുന്ന് വല്ലാതെ പോവലുണ്ട് ന്നാലും അധികം കടപ്പുറം ഏരിയ അങ്ങനെയൊക്കെ പോവു
ആ ഞങ്ങക്ക് അധികം വാട്ടർ പാർക്ക് ഇങ്ങനെ വെള്ളത്തില് അതാ ഇഷ്ടം ഇനക്കുഇഷ്ടതാ ഇന്റെ മക്കക്കും ഇഷ്ടതാ അയിൽ ചാടി കളിച്ചാന് ഹലോ എന്തായേ ഹലോ ഹലോ ഉ ആ ഹലോ